കേക്ക്ണില്ല്യേ
ആഹ് കേക്ക്ണ്ട് ന്താ പാട് സുഖല്ലേ
സുഖാണ് കുട്ടിയാളൊക്കൊർങ്യാ
ഇല്യല്യ മോളെ ടൈന്റെബിളോക്യക്കാണ് മദ്രസീത്തെ ടൈംന്റെബിളോക്കാണ് എയ്താളെക്കെ കംപ്ലീറ്റാക്കാണ്. ഒക്കെ ചെയ്യ്ണ്ട് മറ്റാൾത്പ്പ ചെർത് ന് പ്പ ചോറോട്ത്ത്‌ക്കാണ്ട് അവ്ടെ ഫുഡൊക്കെ കൊടുത്ത് പ്പടെ ഉം ന്താണ് കെട് തീക്ക്ണ് ഒറർങ്ങീട്ടില്ല
ത്രായി
ഒന്നരവയ്സയ്ഞ്ഞി
ആഹ് മറ്റാളെ പ്പ ചേർത്തിട്ടോള്ളൂ മൂത്തേനെ
എല്ലാ ചേ ചേർത്ത്‌ന്ന് രണ്ടാം ക്ലാസ്സിക്കാണ് ഏഴ്സ് എട്ട് വയ്സാവാനായിലെ, ഏഴിസായി എട്ട്വയ്സായിട്ടില്ല ങ്ങനെ
ഉം
ഉം പിന്നെ പുള്ളോരൊക്കോടെ ഒർങ്ങിയൊ
ആഹ് ഒക്കത്തിനിം പുട്ച്ച് കെട്ത്തിക്ണ്
ഏഹ് പുയ്യാപ്ലപ്പളാ വിളിക്കല്
ഓകെ പിയാപള വിളിച്ചെങ്കി പന്ത്രണ്ടണി നെര്ത്തോക്കെ പത്ത് മണി രാ പിന്നെ. അഹ്പ്പം
പിന്നെ ഞമ്മള് രാത്രി രണ്ട് മണിക്ക് അങ്ങട്ട് വിള്ച്ചാ ആളെ കിട്ടും പിന്നെ അപ്പ നല്ല ഒഴിവാ ഇന്ന് നൈ നൈറ്റ് ഡ്യൂട്ടിയല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പങ്ങനെ അവ്ടെ വല്ല്യയാ പ ണിയൊന്നുല്ല ആഹ് എന്താ പരിപ്പും മുരിങ്ങാക്കോല്ള്ള കറിം
മീന്ട്ടീണ് മീൻ ചെമ്മീനേര്ന്ന് ഇന്നെലെ വെല്ല്യ ചെമ്മീൻ കിട്ടീര്ന്ന് കൊറ്ച്ച് കുരുമൊളക്ക്ട്ട് കൊറ്ച്ച് തോനെകീട്ടിണ് അപ്പം മൊത്തത്തി ഞാൻ നന്നാക്കിച്ചീന് പവുതി ഇന്നുട്ത്ത് പവുതി ഇന്നലിം
ആഹ് ആഹ്
അതാ പിന്നെ ഞാനും കുട്ടിയാള ഇപ്പിം തന്നെള്ളൂ ഇമ്മീം എളെച്ചിം കുട്ട്യളൊക്കെ ചെറിയെ നാത്തുന്റോട്ക്ക് നിക്കാ പോയ്
ഉം അഹ് ശെരി ആഹ്
ആഹ്
മഴണ്ടോ അവ്ടെ
ആഹ് ഹസ്ബന്റ് ഏഹ് ഏഹ് ഇന്ന് നല്ല വെയ്ല്ണ്ട് വെയിലറ്ക്കുമ്പോ നല്ല വെയ്ലുണ്ട് ഭയങ്കര വെയ്ല്
എടാ ഇജ് തടിയൊക്കെ കൊറ്ഞ്ഞോ ജിമ്മിനൊക്കെ പോയിട്ട് തടിയൊറ്ഞ്ഞോ
ജിമ്മിന് നാലു മാസം മൂന്നര മാസം പോയിട്ട് നല്ലോം കൊറ് ഞ്ഞീന്ന് വയറൊക്കെ പോയിന്ന് പിന്നെ ഞാനൊരു ഒന്നര മാസ്ത്തോളം നിർ ത്തി പിന്നെ ഭയങ്കര ചൂടായപ്പോ കവുത്തൊക്കെ പൊട്ടീട്ട് അപ്പ നിർത്തി അപ്പൊ പിന്നീം ഒരു മൂന്നിലോം പിന്നിം കൂടി വെയിറ്റ് എമ്പത് എഴു നാലായിന്ന്
ആഹ് ആഹ് ആഹ് അപ്പ ആറിലൊ കൊറ്ഞ്ഞോ
ആഹ് ഇപ്പ പിന്നെ ഞാൻ നിർത്തിയപ്പോ ഒരു മൂന്നിലോ പിന്നേം കൂടിതാ
അഹ് ശരി ന്നാ ശരി ഉം പി സി ഒ ഡില് പ്രശ്നൊന്നുല്ലല്ലോ പീസ് പി സി ഒ ഡിന്റെ പ്രശ്
ഏഹ് അങ്ങത്തെ പ്രശ്നല്ലേനി തൈറോയിഡ് ഒന്ന് ചെക്കെയ്യണം വിച്ചാരിക്ക്ണ്ട്
ആഹ് ആഹ് ആഹ് എന്തെ പുള്ളാര് ഉമ്മാൻ്റെ മൂത്തുട്ടി എത്രാം ക്ലാസ്സിലാ
ഏഴില്
ഏഹ് രണ്ടാമത്തെതോ
ണ്ടാമത്തെ നാലില് മറ്റാള് മൂന്നില്
ഉം ഉം നാത്തൂന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞില്ലേ
ആഹ് അത് മൂന്നും ഇണ്ടാവും
ആഹ്
ഇവടൊന്നായിട്ടൂല്ല വൈകുന്നേര പരിവാടി ചെറ്യേരു പരിവാടി. ആഹ് അവര്ക്ക് പേ പെണ്ണ് ആഹ് അവര്ക്ക് കല്യാണം വാണംന്നർഞ്ഞ്ട്ടെ ആ കുട്ടിക്ക് അത്യാവശ്യം വയസ്സായിക്ക്ണ്
ആഹ് ആഹ് ആഹ് ആഹ്
ഏഹ് ഏഹ് വരാണോലപ്പം തിന്നാ ശരിയാവുലാച്ചിട്ട്
ഉം ശരി അൻക്ക് വീട് പണിയൊക്കണ്ടോ
അന്ക്ക് തറവാട് അട്ത്ത്
ആഹ് അയ് ശരി മറ്റ് മറ്റോല്ക്കോ
റ്റോന് അവടെ മിറ്റല്ലാ തറട്ടഭാഗം മിറ്റല്ലാ
ആഹ് അഹ് പറഞ്ഞ് ആഹ് ആഹ്
ചെലപ്പം ഒന്നും ആയിട്ടൊന്നുല്ല. കടങ്ങളൊക്കെ ഇഞ്ഞുണ്ട് വിടാന് അഹ് കഴിഞ്ഞിട്ടൊക്കെ ഫ്ളാറ്റ് നോക്കാന്നൊക്കെ പറഞ്ഞ് ഫ്ളാറ്റൊക്കെ നോക്കിണ് ഇപ്പ തന്നെ നോക്കണ്ടന്നൊക്കെ പറഞ്ഞ്
എല്ലും ശാശ്വതണ്ടായി ഇന്ന്പ്പം കൊടുക്കാൻ പറ്റോ
ആഹ് അതന്നെ എത്രപോലെ വാണം ഇവിടെ തന്നെ ഞാന അയൽവാസിയില് വാറ്റിലിക്കണ്ട് എട്ടായിര ഉർപ്പിയ ആണ വാടാ
ആഹ്
അയിന്റെ ഒന്നും ഇപ്പ ആവശ്യം ഇല്ലല്ല പോന അവിടെ ഓൾക്ക് അവിടെ പെരേലും പോയി നിക്കാ
ആഹ് ആഹ് ആഹ്
ഓള വീട്ടിലിപ്പ ആരുല്യല്ല ഒരു മോളെന്നെന്നെല്ലെ ഉള്ളൂ
ആഹ് ആഹ്
ഓന് പ്പൊ അവ്ട് തന്നാണ് അധികം ഇഞ് പ്പൊ വന്ന നാളെഞ് വരും നാളെ വന്ന മറ്റന്നാള തന്നെ പോവ്ണ്ടാവും
ആഹ് ആഹ് ആഹ് അക്കോ ഒച്ച പെടുത്തല്ലേ അല്ലടി പിന്നെ എന്താണ് വേറെ എന്തൊക്കെ എന്താണ് സൽമുത്താത്താനെ കണ്ടിര്ന്നാ
ഏഹ് ഞങ്ങളിപ്പോ പഠിക്കാൻ പോവല്ലേ
ആഹ് ങ്ങളെ കമ്പ്യൂട്ടർ പടിത്തെന്തായി
അഒക്കെ ന്നെ
ആഹ് ജോ ജോലിക്കേറൊട്ത്തി അഹ് കയ് എത്ര മാസത്തെ കോഴ്സാ
ഇത് മൂന്നു മാസത്തെ അറില ഇത് പെയ്ത്ക്ക പണ്ടെങ്കി മെയ്ജിക്ക് ഇട്ത്താലൊക്കെ കിട്ടാനുള്ള പണിയാ ണ്ട് പക്ഷെ അവര് പോളി അവര് വേറിം ഡിപ്ലോമ ഒക്കെ നോക്ക്ണ്ടത്രേ
ആര്
ആഹ് പിജിക്കൊക്കെ മതി ഇപ്പ നമ്മ ചെറിയ ചെറിയ ജോലിക്കൊക്കെ. പക്ഷെ അവർക്ക് സ്കില്ള്ളൊരൊക്കെ കേറ്റുണൊള്ളൂ ഇപ്പൊ ഞങ്ങളെ ജിമ്മിൽ തന്നെ കൊറേ ആൾക്കാര് ആഹ് പഠിച്ച പണിയാ എല്ലാവരും എടുക്കണെങ്കി പോലും
മ്മ് മ്മ്
സ്കില്ല് നോക്കണ്ട് അവര് എന്തൊക്കെ പഠിച്ചിക്കണ് എന്തൊക്കെ ഇതാക്കീക്ക്ണ്ന്നൊക്കെ ഇപ്പ അവിടെ ഗവണ്മെന്റ് ആസ്പത്രിയില്. ഞാൻ പ്ലസ്ടു പിന്നെ ആഹ് പ്ലസ്ടു
പാസായിക്കണ
ആഹ് പിന്നെ പാക്കാട് ഹോസ്പിറ്റൽത്തെ ഒരു രണ്ട് പെണ്ണുങ്ങൾണ്ട് അവിടെ വരണേ ഞാന് അപ്പ അവര് പറയും ആഹ് ഞങ്ങൾ ആകെ ഞങ്ങള് ഡിപ്ലോമ ഒക്കെ പഠിച്ചിണേൽ പോലും ഞങ്ങക്ക് ഒ പി ടിക്കറ്റ് അടിക്കണ പണിയാണ് കമ്പ്യൂട്ടറിൽ അല്ലേപ്പോ ഫുൾ അടിക്കൽ അപ്പൊ ആ അയിനൊക്കെ ഇപ്പോ ബേസിക്കന്നെ മതി പക്ഷെ അവര് കേറ്റൂല നമ്മളെ നോ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്തു പഠിച്ചാൽ കേറണം എന്നുണ്ടെങ്കിൽ വേറെ കോഴ്സെടുത്ത് പഠിക്കണം സംഭവം ഇതൊക്കെ മതി. ആഹ് അയില് ആ പെണ്ണിന് എട്ടായിറുപ്പിയാണ് ശമ്പളം.
ഒ പി ടിക്കറ്റ് അടിക്കണേങ്കി മാത്രം.
ഏയ് അപ്പൊ എന്താണ് വല്ല്യ പണിയൊന്നും ഇല്ലല്ലോ ഒ പി ടിക്കറ്റ് ഇടുക്കണ പണി
ആഹ് ഇല്ല്യ അപ്പൊ ഒരു ദിവസം അയ്മ്പതോ നൂറൊക്കെ വരുള്ളൂ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചങ്ങാണ്ട് ഇരിക്കല്ലേ അവിടെ
ഉം ഉം ഉം ഉം ആയിശേരി ആഹ്
പനി കിട്ട്യാ ഭാഗ്യം അതിപ്പോ നമ്മുക്കൊ
അല്ല ഇമ്മുട്ടിതാത്ത ഇമ്മുട്ടിത്താത്ത പണി കിട്ടനായിട്ട് കാത്ത്ക്കാണ് ഓൾക്ക് പണി
ഓൾ ഓളെന്തൊക്കെ പണിയ വാങ്ങ
ആഹ് ഓൾക്ക് പലേ പണീണ്ട് കായി ണ്ടാക്കാൻള്ള അതിമോഹാണ് ഓൾക്ക്
അവര് രണ്ടാൾ കൂടിങ്ങനെ ഇതാക്കും അവര് വേറൊരാൾ കൂടിയാണ് ഞാനും സൈഫും കൂടിയാണ് ഒന്നുംമ്മേലിരിക്ക
ആഹ് ശെരി ആഹ് സൈഫൂന്റെ കുട്ടിനെ എന്താ കാട്ടിയെ ചെറുതിനെ.
ഓളെ ഇമ്മാന്റെ
ആഹ് അവിടേ നിക്കുലെ ആഹ്
പിന്നെ തിയറിയൊക്കെ അത്യാവശ്യം പഠിക്കാണ്ട് ഞങ്ങള് തിയറീന്റെ നോട്ടൊന്നും ഇതുവരെ എഴുതിട്ടന്നെല്ല്യ ആഹ് നോട്ട്ണ്ട്. ഇപ്പ അടുത്ത മാസം മുതല് എഴുതാണ്ടാവുന്നറഞ്ഞെ. ഫീസ് മൂന്ന് മാസം കൊണ്ട് ആയിരത്തിയഞ്ഞൂറാണ്‌ അഞ്ഞൂറ്
അതൊള്ളൂല്ലേ
ആഹ് പഞ്ചായത്തിന്റെതില് കേറിയതല്ലേ ആഹ് സാധാരണ പഠിക്കുമ്പോ അത്യാവശ്യം ഫീസ്ണ്ടാവും.
ആഹ് അതന്നെ നിങ്ങള് കുടുംബശ്രീ വഴി കേറിയതാണല്ലേ
ആഹ് ആഹ് കുടുംബശ്രീന്റെയല്ല പഞ്ചായത്തിങ്ങനെ വന്നപ്പോ
ആഹ് ആഹ്
കുടുംബശ്രീയിലും ആവണെന്നൊന്നുംല്ല തോന്നിണ് പ്പോ ഇങ്ങൾ കുടുംബശ്രീലൊന്നുല്ലേ
ആഹ് ഞങ്ങള് കുടുംബശ്രീണ്ട് ഞാ പ്രസ്ഡന്റാടോ.
എഹ് ഇബടെണ്ടല്ലോ ഒര് പ്രെസ്ഡൻ്റ്
ആഹ് ആഹ് അതന്നെ ഞാനിക്കാ ഇഷ്ടൊന്നില്ല പ പിന്നെ ച്ചാക്ക്യാടോ.
അല്ലങ്ങള് ലോണൊക്കെടുത്ത്ക്ക്ണാ
ലോണൊക്കെ ലോണെട്ത്ത് അടക്കലൊക്കെണ്ട് എല്ലാരും ട്ത്ത്ക്ക്ണ് ലിങ്കേജ് ലോണ് ട്ത്ത്ക്ക്ണ് ബുക്ക് ലോണെട്ക്കല്ണ്ട് ഞങ്ങള്തെക്കെ പെർഫെക്റ്റായിട്ട് പോവ്ണ്ട്. ഏഹ് ഇപ്പട്ത്ത് കിട്ട്യേത് എട്ടര ലക്ഷൊറ്പ്പ്യ കിട്ട്യേത്. അയ് പ്പോ കിട്ടീട്ട് എല്ലാരുങ്കൂടെട്ത്ത്. ഇപ്പ കെയ്യാനായി അഹ് ഇഞ് നാല് മാസ്ത്തേം കൂടി അടവോള്ളൂ അയ് കഴ്ഞ്ഞെയ്ഞ്ഞാല് പിന്നെ ന്താണ് അട്ത്ത ലോണ് പാസ്‌ ഒരാക്ക്ഷ്ടള്ള പൈസ ആവ്ശ്ള്ളോര് എട്ത്താമതി ആവ്ശില്ലാത്തോര്
ആഹ് അപ്പൊ ചേരൂലേ.
ആഹ് ഒര് ലക്ഷെട്ക്ക്ണോര്ക്ക് ന്നാ ആഹ് മൂന്ന് വർഷത്തി രണ്ടര വർഷത്തിനെറ്റാ. നാലായിരുർപ്യ അങ്ങനൊക്കെ.
മാസം നാലായിരം വരും ഉം
ആഹ് ആഹ്. അന്റെ പുള്ളേരൊക്കെ ബടെ ആഹ് ആഹ് ആഹ് എടീ പുള്ളേരൊക്കെ ഗവൺമെന്റ് സ്കൂൾ തെന്നല്ലേ
ആഹ്.
ഉം ഇബലെ നാഫി പഠിക്ക്ണ സ്കൂളാവുലേ
ആഹ് നാഫീം ഇബനും ഒര് ക്ലാസില് ൻ്റെ രണ്ടാമ്ത്തതും. അവരെണ്ടാളും നട ന്നോവും മറ്റാള് മൂന്നില് നട വണ്ടിക്ക് പോവും മൂത്തോള് സൈക്കിള്മെ പോവും. മൂന്നും മൂന്ന് തരത്തിലാ പോക്ക്.
ഏഹ് ചെറ്യാള് ഒട്ടോർശീലാവുലേ
ആഹ്.
ഉം അല്ലടീ മൂത്താള് എത്രാം ക്ലാസ് ലാ.
മൂത്തെത് ഏഴില് ഇനി അട്തൊല്ലപ്പോ എവ്ട്ക്കേലും ആക്കണ്ട്യേരും.
ഉം ഉം ഉം.
അങ്ങനെലെ ഹസ്ബന്ഡ് വെര്ന്ണ്ടോ, ഹസ്ബന്ഡ് വെര്ന്ണ്ടോ?
വേര്ണന്ന് പറഞ്ഞിണ്ട്, വെച്ചാല് അവ്ട്ന്ന്ങ്ങനെ കൊറെേ ആൾക്കാരെ വെറ്തേ ഒയിവാക്കിങ്ങാണ്ട്ക്കാണ് അപ്പൊ ഇവരിം ഇവര്ങ്ങനെ രാത്രി ഡ്യൂട്ടി ആയതോണ്ട് ഇവരെ കണ്ണി പെടാതെങ്ങനെ നടക്കെയന് ഇപ്പൊ ആഹ് ഇപ്പ ഈപ്പോ ഒരാഴ്ച മുന്നെപ്പോ പൊയ്ക്കോന്ന് പറഞ്ഞ്ന്നൊക്കെ
ആഹ് ആഹ്, ആഹ് ശെരി.
അപ്പോന്താച്ചാല് അവര് ഏമ് കൊറച്ചൊക്കെങ്ങനെ പ്രായായിലേ, അപ്പൊ ഓൽക്ക് ശമ്പളൊക്കെ കൂട്ടി കൊടുക്കാൻ പ്രായവുമ്പോ അവര്ങ്ങനെ ഒഴിവാക്കാ, വെറ്തേ ഒഴവാക്കിെട്ടന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാന്നട്ട് ചെറ്യേ ചെക്കന്മാരെ കൊണ്ണ്ടര
ഉം ഉം ഉം ഉം ഉം ഉം ഉം ന്നാ ശരി ആഹ്.
അപ്പോ ങ്ങനൊക്കെ പറഞ്ഞ് ഓര ഞാപ്പം എരക്കാനായിട്ട് നിക്കൂല്ല, അങ്ങട് പോരുന്നറഞ്ഞ്.
ഉം ഉം ഉം ഉം അങ്ങനെക്കെലേ
പിന്നങ്ങളസ്ബന്റ് പിന്നെ അവ്ടെ വണ്ട്യോച്ച് വണ്ടീലെന്നെലേ?
ഏഹ്?
വണ്ടീലല്ലേ?
ആഹ്ടീ.
ആ എന്ത്‌ എന്തിന്റെ ലോടാ
എല്ലാം എല്ലാം കൊണ്ടോവും, ഒരു ട്രിപ്പായിട്ട എല്ലോം കൊണ്ടോവും
ആഹ് ന്നാ കട്ടാക്കിക്കാളി
ആഹ് ആയിട്ടില്ല ആഹ് ടൈം ആയോ
ആഹ്
ആഹ് ആയിക്കോട്ടെന്നാ ശെരിട്ടോ ഓക്കെന്നാല്